ഹലോ കേ കേക്ക് ണ്ടാ
ആ കേൾക്കുന്നുണ്ട്
ല്ല വാപ്പ വന്നിട്ടുണ്ടായിരുന്നു
ഓ അതുകൊണ്ടാ പോയി
ഉം വെള്ളോന്റേൽ എടുത്ത് കൊടുക്കട്ടേ വണ്ടി പോയതി
ഉം കഴിക്കാൻ കഴിക്കാൻ വന്നതാ
ഇല്ല വാപ്പ ഉച്ചക്ക് വയ്യ കൈ വേദനയുണ്ട് അപ്പൊ ആശുപത്രി പോയി ന്നിട്ട് അങ്ങനെ വന്നതാണ്
ഉം
അവിടെയോ വാപ്പിയും ഉമ്മയും എല്ലാരും സുഖായിരിക്ക്ണാ
ആ സുഖം വിടെരിക്ക്ണ്
ഉം ഉം ഇക്ക പോയാ
ഇല്ലാ ആള് വൈന്നേരത്ത് രാത്രി നൈറ്റ് ഡ്യൂട്ടിയല്ലേ
ഓ ഓ ഓ രാത്രി പോവാല്ലെ
ഉം
എന്ത് ചെയ്യണു ആള്
ആളിപ്പ ഇത്ര നേരം കടന്നിട്ടിപ്പ വെളീ പോയി തൈര്
ആ
തൈര് വാങ്ങാ ഇന്ന് ചെലവാണ് ഉസ്താദ്ന്
അതെയോ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കാണ്
ഇല്ല ഞാൻ ഭക്ഷണൊക്കെണ്ടാക്കി കറിയൊക്കെണ്ടാക്കി ഇതപ്പോ കുറച്ചു നേരം മുന്നെ ണ്ടാക്കിയിട്ടാണ് നിനിക്ക് മെസ്സേജയച്ചെ
ഏഹ് ഓ ഏഹ് പണിയൊക്കെ ഭയങ്കര സ്പീഡാണല്ലോ
ആഹ് എന്ത് സ്പീഡ് ഞാന് പോയി കഴിക്കാൻ പോയിരുന്നു പത്തരക്ക് പോയി കഴിക്കാൻ പോയി രാവിലത്തെ കഴിക്കാൻ പോയി അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാ അറുത്ത് പിന്നെ ഇതാണ് ച കറി വെച്ചെ എന്നാണ് മത്തങ്ങയില്ലേ
മത്തൻ
മത്തൻ കറി ആഹ് മസാല ഇട്ടിട്ട് ഇങ്ങനെ ചിക്കൻ കറി വെക്കുമ്മാതിരി വെച്ചു
താത്തേ വെച്ചത്
ആഹ്
ഏഹ് എല്ലാം പഠിച്ചുല്ലേ
എല്ലാം ഇവിടെ വന്നിട്ടാണ്
ആഹ് ഉമ്മ പഠിപ്പിച്ചന്നതാണ് അതെ അങ്ങനെയന്നെ
ഉപേരിയല്ലേ അറിയൊള്ളൂ
അറിയുള്ളൂ
വീട്ടിൽ ഉപ്പേരിയല്ലും മെയിന് നമ്മ കഴിക്ക്യാ കാരണം എന്താണ് സ്കൂളിൽ പോണത്കൊണ്ട് സ്കൂളിൽ പോകുമ്പോ നമ്മ ഉപ്പരി കഴിച്ചിട്ടേ അതൊരു ശീലായത് കൊണ്ട് ഉമ്മ ചാറ് വെക്കും നമ്മ ഉപ്പേരി വെക്കും പിന്നെ വെളിയിലുള്ള പണിയൊക്കെ നമ്മളെടുക്കും ബാക്കിയൊക്കെ അടുക്കള പണിയൊക്കെ ഉമ്മെന്നെ മ്മാവാത്തിക്ക് തിരിഞ്ഞേ നോക്കാൻ പോവുല പിന്നെ കല്യാണം കഴിഞ്ഞെ പിന്നെ നമുക്ക് അടുക്കള എഴുതി തരും നീ എടുത്തോ എനക്ക് വേണ്ടാ പറഞ്ഞിട്ട്
ആഹ് എനിക്കും കിട്ടീട്ടുണ്ട്
ഉം
കൊറച്ചായി ജസിത്താത്ത അനുഗ്രഹിക്കണം
ഓ എന്റെ അനുഗ്രഹം എപ്പഴും ഉണ്ടാവും നല്ല കുക്കിങ് ചെയ
നന്നായി വെക്കണം അത് അറിയാത്തതൊക്കെ ചോദിക്ക
ആഹ്
ഉ്
നല്ലണം വെച്ചിട്ട് നമുക്കും അവിടെ എപ്പോഴെങ്കിലും പോകുമ്പോളും നമുക്കും വയ്ക്ക
അതെ
കുട്ടം പറഞ്ഞിട്ട് കാര്യ ഇല്ല നമ്മൾ പഠിക്കാനല്ല അവർ തരു പക്ഷെ ചെയ്യുമ്പോ ഒരു ടെൻഷനാണ് അയ്യോ അവര് ചെയ്യുന്നില്ലാലോ നമ്മൾ മാത്രം ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ള ഒരു ടെൻഷൻ
ഓഹ അത്ണ്ട്ല്ല അവിടെയും
ആഹ് പിന്നെ ആഹ് ടെൻഷൻ അടിക്കുമ്പോൾ പ്രഷർ കേയറണ്ട്
അതെ അത് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് മടുപ്പ് തോന്നുന്നത്
ഇന്നാണ് ആലോ ഇന്ന് ഓവർ ആലോചി ഇന്ന് ഭയങ്കര വയ്യ തുണി തിരുമ്പി പിന്നെ അവനക്ക് ഉണ്ടാക്കി അതുകൊണ്ട് എനിക്ക് ഇതായി രാവിലെ തന്നെ അതുകൊണ്ട് ആഹ് ബി പി കേറി അപ്പൊ ഇത്തിരി മുഖൊക്കെ മാറി എന്റെ പിന്നെ ശരിയായി പിന്നെ ഇപ്പൊ ഈ ഇപ്പ ഈ പണി കഴിഞ്ഞപ്പോ ശെരിയായപ്പ മുണ്ടാണ്ട് ഇരിക്കാൻ തുടങ്ങി അത് നമ്മ ഓരോ സമയങ്ങളിൽ ചെയ്യാനേ മൂടുണ്ടാവില്ല
അത് അങ്ങനെയാണ് താത നമ്മൾ എന്ത് വിചാരിക്ക എപ്പഴും ഇതു തന്നെ എന്താ ചെയ്യ നമ്മള ഇങ്ങനെ ആലോചിക്കില്ലേ
ആഹ് രാവിലെ എണിച്ചാ അടുക്കള അടുക്കളയിൽന്ന് എണിച്ചാ റൂം റൂമന്ന് എണിച്ചാൽ നിസ്കാരം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കള പിന്നെ അയ്യോ പിരാന്താവ് എന്തെങ്കി പണിക്ക് പോണം.
അതെ ആ അത് ഞാ. അയ്യൊ അപ്പ എന്തെയ്ന്നറിയോ അപ്പ പ ആ പണിയോ. ഇതും എല്ലാം കൂടി ആകുമ്പോ അതതിലേറെ.
ഞാന് ത് തെക്ക്യാൻ പഠിക്ക്യാൻ പോവാന്നുണ്ട് അടൊര് പെണ്ണും കൂടിണ്ട അവൾക്കറിയല്ലാം. പക്ഷെ ന്നാലും ഒരു ടച്ച് വിട്ടു ടച്ച് പർഞ്ഞ വച്ചാ ഒരു ചെറിയൊരു മിസ്റ്റേക്കൊക്കെണ്ടത. അപ്പ അയ്നു വേണ്ടി ഞാ.
താത്തെല്ലാം ചെയ്യുവല്ലോ.
ന്നാള് നമ്മ വെട്ടി അടിക്കിള്ളാലോ.
ആഹ് ആഹ് യെസ്.
ന്നാലൊന്ന് വെട്ടി അട്ച്ചാലല്ലേ എന്തെങ്കിലൊക്കാവൂ ഇ വെർതെ ചെർതായി ഷേപ്പാക്കിട്ടെന്താക്ണ്.
കാര്യമില്ല ശരി തന്നെ.
അപ്പൊ ശരി ചൊല്ലിട്ട് ഇവടെള്ളരു ബ്ലൗസാണല്ലോ അധികം ഉപയോഗിക്ക്യ.
ആഹ് യെസ് തമിഴ്നാട്ടില ആഹ് സാരി ബ്ലൗസ്.
ആഹ് അപ്പ അതുകൊണ്ട് അതും പഠ്ച്ച ചുരിദാറിന് പഠിക്ക്യാ പർഞ്ഞിട്ട് ആ പെണ്ണ് പോവുണ്ട്. അതുകൊണ്ട് കൂടെ പോവാട്ട അവൾക്കെല്ലാ അറിയാ.
എങ്കിലു ഒന്നൂടെ ആ ഡിസൈനും എ എങ്ങനെ ആഹ്. നല്ലതാ പോയിട്ട് വര് ആഹ്.
ആള് പോവ്ണ്ട് അപ്പ അവൾടെകൂടെ ഞാനും പോവാ പർഞ്ട്ട് ഞ്ഞ് തുണിയൊക്ക വാങ്ങണം.
ഓഹ്.
ഞ്ഞയിനെന്താ തുണി നഷ്ടപ്പെടുവല്ലോ ആ മിഷിന്ണ്ട്.
അ എ
മശിനെങ്ങന്യോ ഒന്ന് കിട്ട്യത് കൊണ്ട് പൈസയൊന്നും കൊടുത്തില്ല അമ്മായിമ്മൻ്റിം. കിട്ടിയത് പർഞ്ഞ വച്ചാ അമ്മായിമ്മൻ്റെ ഇക്കാന്റെ ഭാര്യൻ്റെയാണ്. അവരില്ല അവര് മെര്ച്ചിട്ട് കൊറേയി പക്ഷെ ഇത് അവൻ്റെ വേറൊരാ ഇക്കിണ്ട് അവിന്റ് ഭാ അവിന്റ് മരുമകളെന്തോയി അടിച്ചോണ്ടിരുന്നാണ്. അവരവിടെ ഇട്ടർന്ന് പോയപ്പൊ ന്നാന് ഇട്ത്തിട്ട് വന്ന് എടുത്തിട്ട് മാ പൊയ്ചപ്പാ ചോദിച്ചട്ടങ്ങനെട് തു അന്നാന്ന്.
ഓഹ് നന്നായി എതായ്ലും അതൊരു സൗകര്യായിലേ.
മകള്ണ്ട് അയിന് കല്യാണം കയ്ഞ്ഞ് അത് ചെറ്യോരു പെണ്ണാണ് ഒരിപ്പ ഇരുപത്നാല് വയസ്സാവും നീ കണ്ടിട്ടുണ്ടോന്നറിയില എന്റെ കല്യാണത്തിന് രണ്ട് പെണ്ണുങ്ങള് വന്നില്ലേ.
അയ്യോ ഓർമ്മ വേണ്ടേന്നെ ഒരുപാടായി.
അത് ആറ് വർഷം കഴിഞ്ഞില്ല അതുകൊണ്ട് ഓർമ്മ
കഴിഞ്ഞു കിട്ടില്ല അപ്പോഴക്കെ നല്ല ഓർമ്മെണ്ടായിര്ന്നു ട്ടോ എല്ലാവീട്ട്നേയും നല്ല എന്താ പറയാ. നല്ല സംസാരം ഒക്കെ അല്ലേ.
ആഹ് സിജാന സുജന സുജാന പർഞിട്ടൊരു പെങ്കുട്ടി ണ്ടായിരുന്നില്ലേ നിൻക്ക് അറിയില തോന്നുണു അപ്പ നീ ചെർതായിരിക്ക്യും.
ല്ല പേര് പേര് ഇല്ല പേര് നല്ല ഓർമ്മയുണ്ട് സിജാന സുജനാ.
സുജാന നിസ്മൃതി പർഞ്ഞിട്ടൊരു കുട്ട്യള് ആഹ്. അയിന്റ അയിന്റുമ്മാൻ്റെ ഉം ബ ഉമ്മ അടിച്ചതാണ്.
ആഹ്.
അത് വെർതെ കറക്ടല്ലേ അവളുന്തേ അവളും അടിക്കില്ല അവള് പഠിക്കിണോള്. ഇപ്പ കല്യാണം കയ്ഞ്ഞൊര് കുട്ടിയായി.
ഉം ആഹ് ഇതൊന്നും ഉപയോഗിക്ക്യാണ്ട് വെക്ക്യാനേ പറ്റില്ല.
ആഹ് അയ എത്തറ പണ്ണ് ചെതല് എത്ര മണ്ണാണ് ന്നട്ടാ മിഷ് കേനൊരു കൊഴ്പ്പൂല്ല ഭഗ്യത്തിന്.
ഓഹ് താത്താക്ക് വേണ്ടി കര് കാത്തിര്ന്നതാണ്.
മുണ്ടാണ്ട് വെച്ചിട്ടാണ്തോ അതെ. മുണ്ടാണ്ട് വെച്ചത് കൊണ്ടാണ് തോണു അങ്ങനെ മണ്ണും മുള്ളിലൊക്കെ കട്ട പിടിച്ച് എ. ക്രീ മറ്റേ മണ്ണില്ലേ ഏഹ് എന്തോ. ആഹ് കട്ടയാക്കിട്ട് ഇവിടെ ച്ചേ ഇതി ബടെക്കെ ണ്ടാവുലേ അന്നാണ്.
മ ജനല് ആഹ് ചെതല്
ആഹ് അങ്ങൻത്തെ ചെതല് അയില്
ആഹ്
ന്നിട്ട് ആഹ് എന്നിട്ട് എന്ത് കാട്ടി അയിത്ത എണ്ണ മിഷീന്റെ എണ്ണ അന്നെ ഒഴി ചൊ ഒഴിച്ചയച്ചാ അയിന് കുതിർത്തി നല്ല തൊടച്ച് എടുത്ത് ഉള്ളന്ന്എല്ലാം തോണ്ടി തോണ്ടി എടുത്ത് നല്ലോണം കിട്ടിയായിന്ന് പിന്നെ മണ്ണുകള്
താത്താക്കായില്ലെങ്കിലും ഒരുവിധം എന്തേയ്ലൊക്കെ തെക്കാനും ഒക്കെ ആയില്ലേ
ആഹ് ഇപ്പ ആറേം കൊണ്ട് വന്നത് ഷെയിപ്പാക്കാൻ ഒക്കെ ആയില്ലേ വ് ട്ട് നമുക്കും ആയില്ലേ പറഞ്ട്ട് നമുക്ക് എനിക്ക് വെളി കൊടുക്കാൻ ഭയങ്കര വെഷമാ കാരണം എന്താ റിയ്യോ നമ്മള് തെ നമ്മള് അറിഞ്ഞിട്ടും നമ്മ വെളിയിൽ എന്തിനാ കൊണ്ട് കൊടു ക്ക്ണ്ന്ന്ള്ളൊ
കൊടുക്കണേ എന്നുള്ള വിഷമം ഉം എനിക്കും അതന്നെ എനി ക്കെടെക്കെടക്ക് തോന്നും പോരാത്തേന് അവര് ചെയ്യ്തെന്ന വൃത്തിയില്ലാത്തത് പോലെ ഒക്കെ തോന്ന്ആന്ന്
ന്നാ ഒന്ന് വാങ്ങായിരുന്ന്ല്ലേ സെക്കൻനന്റ് കിട്ടും വെറുത ഞാ നിന്റെ എളയിമാന്റേന്ന് വാങ്ങാ എളേയ്മ ആവശ്യല്ലാണ്ട് കളഞ്ഞു
തോട് വെരുത്തി കളഞ്ഞു വൈര് വത്തണു
വെറുതെ അയിന്റെന്നും കൂടി വാങ്ങിയാ മതി വീട്ടിലെങ്ങനും വിട്ടാ മതി
ഉം അത് അത് ഇനിക്ക് അപ്പ അപ്പ അറിയില്ലായിരുന്നു ഈ അമ്മായി ഇങ്ങനെ ചെയ്യ്ണ്ട്ന്ന് ഞാനെന്താ വിചാരിച്ച അന്നൊക്കെ കടക്ക്ണ്ടല്ലോ അടിക്കി ഞാൻ അമ്മയിത് ശരിയാക്കും പുതിയ വീടായ അവിടേക്ക് എടു ക്കും വിചാരിച്ചാ ഉം അവരിക്ക് കൈസൂനും കൈഫിനൊക്കെ അങ്ങനേ കേടുവരുത്തി കളഞ്ഞു. വൈര് കത്തണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് എന്റെ ഉമ്മയും പറഞ്ഞൂ അവളു നോക്ക് അങ്ങനെ കേടു വരുത്തി കളഞ്ഞു. ഒരു വാക്ക് പറഞ്ഞാ ഞാനെന്തേലും ചെയ്ത് വാങ്ങിച്ച് വാങ്ങിച്ചിട്ടുണ്ടാവില്ലേ പറയെണ്ടായിരുന്നു.
ന്നട്ട് അതിന് മണ്ട കൊണ്ട് കൊടുത്തല്ലോ.
കൊടുത്താ.
ഓഹ് ആഹ് മണ്ട കൊ മണ്ട കൊടുത്താലും അതിൻ്റെ ഷീറ്റ് കി മണ്ടയും കൂടി ഉണ്ടെങ്കിലും കൂടി വാങ്ങായിരുന്നു. അപ്പൊ അതിന്റെ ഷീറ്റ് ഇത് മാത്രം വാങ്ങി മതിയായിരുന്നല്ലോ ല്ലേ.
ഇതവര് പറഞ്ഞില്ല താത്താ. എന്താ ചെയ്യാ ഇതിപ്പോ അവര് കേട് വന്ന് പോണു. വേണാന്നൊരു വാക്ക് ചോയിച്ചില്ല.
കൊണ്ടുപോയ പ്പളറിഞ്ഞ്
ആഹ് കണ്ടാ അതെന്നെ. പറഞ്ഞൂടെ ഓര്ക്ക്
അടുത്തുണ്ടായിട്ട് ഒന്നും പറയില്ല. ഇന്ന് കല്യാണുള്ളോണ്ട് പോയിട്ടുണ്ട് തോന്നണൂ.
ട്ട്ണ്ട്. ബുധനാഴ്ച പോയതാ. ഇങ്ങളിനെ വിളിച്ചിട്ടുണ്ടല്ല വീട്ടില്. പോയണില്ലാ പറയണൂ. സിജാന് ഉള്ളതല്ലേ. ആഹ് ഉമ്മ പോണ്ട്. ഞായറാഴ്ച പോവും.
ആഹ് വാ വാപ്പാന്റെ കൂടെ പോവാനായിരിക്കുല്ലേ.
അയ്യേ അജൂന്റെ കൂടെ.
ആഹ് അത്ത പോവൂലല്ലേ.
അത്താ അത്. അത് ശരിയാ ഇല്ല കൊഴപ്പൊന്നൂല്ല. പക്ഷെ അതിപ്പോ എവിടക്കും പോവാനുള്ളൊ ഒരു ഇതില്ല. മൂടില്ല ആൾക്ക്. തൃശ്ശൂരാണ് പ്പോ.
തൃശ്ശൂരാ.
ആഹ് താമസിച്ചാണ് അവ്ടെ ചെയ്യണതിപ്പോ. മൂന്നു ദിവസം. അവിടെ ചെയ്യണതേ. അത് കഴിഞ്ഞിട്ടേ വരോളൂ. ആഹ് കോൺട്രാക്ട് എടുത്തിരിക്കാ. അന്നാവട്ടെ എന്തേലൊക്ക ഒന്ന് ചെയ്യട്ടെ
ഉം
എത്രയെന്നു വെച്ചാ ജോലിയില്ലാണ്ടിരിക്കാ
അതെ ക്യാരെങ്കിലും ഉണ്ടായി ഉണ്ടായിരുന്നാൽ നമ്മക്ക് അവൻ്റേന്ന് പൈസാ താ പറയുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും ഇളകം വരും അപ്പൊ അവങ്ങേന്ന് കേക്കണം
വയ്യ എന്തന്ന്
പൈസ കെട്ടിയോൻത്ത്
എന്ത് ചെയ്യാ സാധനങ്ങൾ വേണെന്നുണ്ടെങ്കി വാങ്ങിച്ചു തരാൻ പറയും പൈസയായിട്ടൊന്നും ചോദിക്കില്ല പൈസയായിട്ട് തരില്ലാ പറഞ്ഞാ ആദ്യമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ ഞാൻ ഫോൺ എടുത്തത്
ആഹ് കൂട്ടി വെച്ചിട്ടുണ്ടല്ലേ ഉം
ഉം പിന്നെ ആവശ്യം ഇപ്പോ അത് കഴിഞ്ഞു ഇനി അടുത്തത് സ്വർണ്ണത്തിക്കാണ് നോട്ടം അപ്പോ ഇക്ക പറഞ്ഞു അക്കൗണ്ടിൽ ഇട്ട് തരാൻ എന്ത്
സ്വർണം
അത് പണയം വെച്ചില്ലേ
ആഹ് അത് കള് കല്യാണത്തിനല്ലേ
ആഹ് എടുക്കാനാണ് ഇനിയിപ്പോ കൂട്ടി വെക്കേണ്ടത്
ഉം
ഏഹ് അത്
എങ്ങനെയെങ്കിലും മുതലുണ്ടാക്കാൻ നോക്കണാതാ നല്ലത് ന്താന്നറിയോ ഇപ്പഴത്തെ വെലക്കി ഉള്ള മുതലും പോയാ
സത്യാണ് വിടാനെ പാടില്ല ഒന്നിനേം പേടിയാവുണൂല്ലെ ന്ന്
ഉം ഇപ്പതാ ഒരു ലക്ഷത്തി എ ആറായിരം പി ആക്കി വെച്ച്ട്ടുണ്ട് എല്ല അറുനൂറുപ്പി ആക്കീട്ടുണ്ട് ഒരു ലക്ഷത്തി അറ്നൂറ് ആഹ് അത് കൊറഞ്ഞിരിക്കയാണ് ഉം ഇപ്പൊ പത്ത് പതിനാലായിറുപ്യ കൊറഞ്ഞിരിക്കയാണ് ആദ്യം അ പതിനഞ്ച് പതിനേഴ് ഉണ്ടായിറ്ന്നതല്ലെ
ഉം താത്ത നാ വിളിക്കാ കട്ട് ചെയ്തിട്ട് വിളിക്കട്ടെ
ആഹ്